ഹലോ ആഹ് ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ല്ലേ നമ്മള് ഇന്ന് നമ്മക്ക് കൊറച്ച് ചായക്കടികളെ കുറിച്ച് പറയാം ചായ ക്കൊള്ളെ ഈവനിങ് സ്നാക്സിനെ കുറിച്ചൊക്കെ നമുക്ക് തോടങ്ങാം
ആഹ് ആഹ്
എന്താന്ന് ഇന്നത്തെ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ സ്പെഷ്യല് എന്താണ്?
ഇന്നത്തെ സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നുല്ല ഞാൻ പർഞ്ഞല്ലോ ബ്രൗണി ഇണ്ടാക്കി പർഞ്ഞിലെ
ഇൻ എന്നാ ഒണ്ടാക്കിയേ?
ഇന്നെലേണ് ഇണ്ടാ‌ക്കിയത്
ഇന്നുണ്ട്
ബ്രൗണി ഉം അതെ ഇല്ലല്ല ഇന്ന് ഇല്ലല്ല അതൊക്കെ തീർന്ന് തീർന്ന് അപ്പ തീർന്നില്ലേ
പിള്ളേർക്കൊക്കെ ഏറ്റോം ഇഷ്ടപ്പെട്ട സ് സാന അതൊക്കെ എത്ര സമയത്തേക്കൊണ്ടെന്ന് ചോയ്ച്ചാ മതി
ഓഹ് അപ്പ തന്നെ ഞാനതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടില്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്ട് പോലും എനിക്ക് ടൈമ് തരല്ലേര്ന്ന് ഇട്ത്ത് വലിച്ചിട്ടും ഞാന് ഇങ്ങനെ മൂടി വെച്ച് നടക്കേനി പിന്നെ ബ്രൗണിക്ക് ഒരു സംഭവണ്ട് നമ്മളൊരിക്കലും എന്തെയ്യര്ത് മറ്റേ തില് വെച്ച് കഴിക്കര്ത് ഫ്രിഡ്ജില് വെച്ചിട്ട് കഴിച്ചാലത് ഹാഡാവുന്ന്ണ്ട് കാരണം അയിന്റെ ഉള്ളില് നമ്മള് ചോ ക്ലേറ്റൊക്കെ ഇട്ടതല്ലേ അതൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഹാഡായി നിക്കാ അതെന്തയ്താ മതി അറ്യോ ഇണ്ടാക്കേന്റെ ശേഷം അല്ല ഇണ്ടാക്കേന് ശേഷം ഒരു ബോക്സില് മുർച്ചിട്ട് മുർച്ചിട്ട് ഇണ്ടാക്കേന്റെഷം ഒരു ബോക്സിലാക്കിട്ട് അവിടെ പോർത്ത് വെച്ചാ മതി അതാണ് ഏറ്റവും ടേസ്റ്റ് മറ്റെ ഹാർഡായാ നമ്മള് ഒരു ഒരു ബിസ്കറ്റ് കഴിക്കുന്ന ഫീലിലേക്ക് വരും അത്.
ഓഹ്, ഓഹ്, ഓഹ്, ഓഹ്.
കാരണം നമ്മള് മറ്റേ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാത്തോണ്ട് ആഹ് അത്ര ഇല്ലെങ്കിലും അ ത്ര തന്നെ ഇല്ലെങ്കിലും കൊറച്ചൊരു കട്ടിപ്പ് വര്ന്ണ്ട് പക്ഷെ ഞാന് കാരണം രാവിലെ ഞാന് ഇണ്ടാക്കിയത്, രാവിലെ ഒരു പയിനൊന്നരക്കൊക്കെ ഇണ്ടാക്കീട്ട് പിന്നെ ഹസ്ബന്റ് വരാൻ കാത്തുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഡ്ജ്ക്ക് വെച്ച് അ പ്പ ഞാൻ ഇന്നെട്ടെന്തെയ്ത്, അപ്പ ഇൻക്കൊരു ഹാർഡ് പോലെ തോന്നീട്ട് ഞാൻ പിന്നെ കൊറേ നേരം വൈകുന്നേരം വരെ പിന്നെ ഞാൻ എന്തെയ്ത് അത് പൊറത്തു വെച്ച് ബോക്സില് പിന്നെ വെ വൈകുന്നേരം ഹസ്ബന്റ് ഐസ്ക്രീം കൊടുന്നിട്ട് ഐസ്ക്രീം കൂട്ടിയാണ്ട് കഴിച്ചപ്പം
അത് സമാധാനായി അപ്പളാണ് ആഹ് അപ്പളാണ് നല്ലൊരു ടേസ്റ്റ് ഇതാക്കിയത്.
യെമ്മിയാരി
അപ് അപ്പളാണ് ഉള്ളിലുള്ള ആ ഒരു ക്രീമ് പോലത്തെ ടെക്സ്ചറും പിന്നെ ഞാൻ പർഞ്ഞില്ലേ അവ്ടെ ഞാൻ അവിടാടെ അടെങ്ങനെ ഇത് ഇട്ടീര്ന്നല്ലോ മ റ്റേ എന്താ പറയാ നമ്മളെ ഡയരി മിൽക്ക്
ഏഹ്, ഏഹ് നല്ല അലുത്ത് ആഹ് അങ്ങനെ ബ്ര ബ്രൗണി തിന്നാൻ തോന്നുന്നു പറഞ്ഞ് പറഞ്ഞ് ഇഞ്ഞ് ഇപ്പോ ബ്രൗണി വേണം.
ഏതായ ഞാൻ റെസിപ്പി വിട്ടര്ണ്ട് ചെയ്യ ഒന്ന് ട്രൈ ചെയ്തോക്കി.
ഏഹ് എനിക്ക് വേണം എന്തായാലും ആഹ് ഒരു തവണയെങ്കിലെ അത്യാവശെ ഇവിടെ ഈ കൃഷിയുടെ ഇവിടെ നമക്ക് ഇവിടെ എന്നാ ആഹ്, ആഹ് കൃഷി ചെയ്യുന്നവരാ. അപ്പൊ അതാ ഞാൻ അതാ ഞാൻ പറഞ്ഞെ കൊ കൊ കൊക്കോയും ഒക്കെ ഉണ്ട് അപ്പൊ ഇന്നാള് ഞാനെന്തോ സാനം ഇണ്ടാക്കാൻ പോയപ്പോ ഞാനീ കൊക്കോക്കേടെ ഇതെടുത്തിട്ട് ഞാനങ്ങ് പൊടി ച്ചു. പൗഡറങ്ങ് ഉണ്ടാക്കിട്ടങ്ങ് ഇട്ടിട്ടങ്ങ് ഉണ്ടാക്കി വെച്ചു കൊടുത്തു, അപ്പ നല്ല
അല്ലാ അയ് കറക്റ്റ് നല്ല ക കളറ് ഇണ്ടാ? ബ്രൗൺ കളറിര്ക്ക്ണ്ടാ?
ബ്രൗൺ എന്നോ നല്ല മുന്തിരി കളർ പോലെ ഇരിക്കും. നാച്ചുറൽ അല്ലേ കെമിക്കല് ചേരുന്നില്ലല്ലോ
അപ്പൊ അത് എത്ര ദിവസം ഫ്രഡ്ജിലിരിക്കും?
ഇത് ഞാനാ പൊടിച്ച അപ്പ തന്നെ ഇടുവാ ചെയ്തെ, ഞാൻ നോക്കിയപ്പോ കൊടുക്കാൻ വേണ്ടി നല്ല ഒണങ്ങി വെച്ചിട്ടുണ്ടായ്രുന്നേ. അപ്പൊ അതിന്റെ തൊലിയൊക്കെയങ്ങ് പൊളിച്ചു ഇങ്ങട്ട് എടുത്ത് അങ്ങ് പൊടിച്ചു. ചൂടാ
ഓഹോ അപ്പൊ ഒരു ഒരു കൊക്കോന്നന്നെ ഇണ്ടാവോ കൊറെ കിട്ടോ പൊടി അത്യാവശ്യത്തിന് വേണ്ട
അത്യാവശ്യത്തിന് കിട്ടും. അതൊരു വാളെനെടുത്താ പോരേ. ഒണങ്ങി വെക്കുമ്പം നമുക്കൊരു കുഞ്ഞി വാളെനെടുത്താ പോരെ കൈയിലേ. ഇച്ചിരി എടുത്താ മതി. പൊടിച്ചിട്ട് ചേർത്താ മതി അപ്പൊ അയ്നാത്ത് ഒരു കെമിക്കലും ചേര്ലല്ലോ. അപ്പൊ അതിനൊരു കെമിക്കലും ഇല്ലാത്ത സാനം അല്ലേ, നാചുറലല്ലേ ശെരിക്കും
അതെ അതെ അതെ. പിന്നെ അല്ലെങ്കിലു ഈ ബ്രൗണീല് ഇതാ ബ്രൗണീല് നമ്മള് ഷുഗറാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാ ഷുഗറ് അയിലെങ്ങോ ക്കന്നെ ഇതായി അയ്ല് പിന്നെ മൈദ ചേർക്ക്ന്ന്ണ്ട് അതൊക്കെയാണൊള്ളു മറ്റേ കേ ക്കിൻ്റെ അത്ര കേട് ഇതിന്ണ്ടാവൂല്ല. ബ്രൗണിക്ക്ണ്ടാവൂല്ല. കാരണം ബ്രൗണീല് നമ്മള് അങ്ങൻത്തെ സാനങ്ങളാ ചേർക്ക്ണെ കൊർ ച്ച് കോസ്റ്റ്ലി ആണ്ന്നൊള്ളു, നമുക്ക് വീട്ടിലൊക്കെ ഇണ്ടാക്കണെങ്കില് കൊർച്ച് ഒര് ഇതാണ് അപ്പ ഇന്റെ ഹസ് ബന്ററിയും ഇതൊക്കെ ബിസിനസ് ആയിട്ടാണെങ്കിൽ വേണ്ടില്ലേര്ന്നു ഇതൊന്നും മൊതലാവൂലട്ടോന്ന് ഇന്നോട്. കാരണം ഒരു പീസ് പോലും ബാ ക്കിയാവൂല്ല കുട്ടിളെല്ലാരും കാണുമ്പള് കഴിക്കും ചെയ്യും നമ്മളന്നെ കഴിക്കും ഞാൻ പിന്നെ ഇപ്പ മധര മ ധുരം കൊറച്ച് വെ വല്ലാതെ അങ്ങട്ട് കഴിക്ക്ന്ന ഒരു ഇഷ്ടല്ല ആളല്ല എനിക്ക്.
ആളല്ല പക്ഷെ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒണ്ടാക്കും. എല്ലാരെയും കഴിപ്പിക്കും മധുര ഹും ഷുഗർ പിടിപ്പിക്കാൻ വേണ്ടി എല്ലാരേം കഴിപ്പിക്കും ഉണ്ടാക്കി
എന്റെ എന്റെ കെട്ടിയോൻക്ക് ഷുഗറ് കൊറച്ച് ഏഹ് മേ ഇഷ്ടുള്ള ആളാണ് അതായത് ഇവിടെ ആർക്കും ഷുഗർ പേഷ്യന്റൊന്നും അല്ല പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ ഡയറ്റൊക്കെ എട് നിക്ക്ന്നോണ്ട് കുറച്ചൊക്കെ തടിക്കൊന്ന് സെറ്റാക്കാൻ ന രീതി മധരൊകൊന്നേ
ഹും ഹും കണ്ട്രോളാണ് പക്ഷെ എന്നാലും മധുരം ഒത്തിരി കഴിക്കേണ്ട മധുരം ഒത്തിരി കഴിക്കണ്ട പിള്ളേർക്ക് വരെ ഈ കേക്ക് എന്ന് പറഞ്ഞ സാധന ന്തോരം മധുരം ന്നറിയ ചെല്ലുന്നേ
ആഹ് ആഹ് അതാണ് അതാണ് ഇവിടെ അങ്ങനത്തെ ഒന്നും വെല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ പിന്നെ ഞാൻ നോർമലി ഉണ്ട ക്കുന്ന കേക്ക് ബർത്തിഡേ കേക്ക് ഒന്നും ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും മറ്റേ സാധാരണ നോർമല് ചായക്കടിക്ക് വൈകുന്നേരംപ്പോങ്ങള് പറഞ്ഞ പോലെ കടിക്ക് ചായക്കടിക്ക് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ ഒന്ന് ഒരു രണ്ട് പീസൊക്കെ കഴിക്കാ വേണ്ടിട്ട് സാധാ സ്പഞ്ച് കേക്ക് ഇ ണ്ടാക്കൂലേ ഹതൊക്കെ ഇണ്ടാക്കും പിന്നെ അത് സ്പഞ്ച് കേക്ക് ഞാൻ ഇ ണ്ടാക്കല് ഞാന് ഇപ്പോങ്ങനെ ഇണ്ടാക്കി ശീല ആയതൊണ്ട് വല്ലാതെ മെഷർമെന്റ് ന്നും ഒന്നം ലൊന്നുല്ല ഞാനൊരു മൂന്നാല് മുട്ട അല്ലെ നീലഞ്ച് മുട്ട ഒക്കെ എടുത്തിട്ട് പിന്നെ അതീക്കിതേ പോൽതന്നെ ഷുഗറ് ഞാൻ അയ്ക്ക് ഞാൻ ഷുഗറ് പൊടിക്കാറില്ല ഷുഗറങ്ങന ഇട്ടൊട്ക്കലാണ് ബീറ്ററ് ഇണ്ടായതൊണ്ടേ അയ്ക്കൊരു കാ ഒര് മുക്കാൽ കപ് ആഹ് ഞാൻ വല്ലാതെ മുക്കാല് കപ്പിന്റെ അട്ത്ത് ഷുഗറ് ഇട്ക്കൊളളു അല്ലാ മധുരം വേണ്ടാവെച്ചിട്ടേ ആഹ് അതെട് പിന്നെ ഒരു ഒരു അതീക്ക് നാല് മുട്ടേക്ക് ഞാൻ ഒരു ഒരു കപ്പ് ഫ്ലോർ അടുക്കാൻ പ ഒരു തേയല്ല ബേക്കിംഗ് സോ ബേക്കിങ് സോഡയും പിന്നെ അതെ മൈദ എട്ക്കാ മൈദ എട്ക്കാ അതെ അതെ ഒരു ഒരു കപ്പ് ഒരു കപ്പ് ക കറക്റ്റ് ഇടൂ
ആഹ് മൈദയ്ക്ക് പകരം മറ്റെ ഗോതമ്പ് പെടി ചേർത്ത് കൊടുക്കും ഉം കാരണം പിള്ളേർക്ക് നല്ലത് ഗോതമ്പ് പൊടി ആയിരിക്കൂല്ലോ
അതെ അതെ അതെ പിന്നെ ബനാന കേക്ക് ഇണ്ടാക്കല്ണ്ട് ഞാന് നേന്ത്രപയാണ് പഴുത്ത നേന്ത്രപയം കൊണ്ട് അത് നല്ല ടേസ്റ്റാണ്
ആഹ് അതെങ്ങനയാ അതുംസെയിം ഇതേപോലെ തന്നെ എല്ല എന്ത് സാധനം ഇടുന്നുണ്ടോ ആഹ് സാധനം ഇട്ടു കൊടുക്കും പിന്നെ മൈദയിടും
അല്ല അല്ല അതെങ്ങന്യാന്ന് വെച്ചാ അത് ചെറിയൊരു വ്യത്യാസൊണ്ട് അതിൽ നമ്മള് പിന്നെ ഈശ് നമ്മള് മറ്റേ പഞ്ചസാര ഏഹ് നമ്മളാദ്യം നേന്ത്രപ്പഴം നല്ല പൈപ്പ് ഏറിയ പയപ്പായില്ലേ അതാണ് വേണ്ടത് നല്ല പൈപ്പ് ഏറിയ പയംണ്ടാവൂല്ലോ കറുത്ത പയം നേന്ത്രപായം അത് ഞാനൊരു നെ ചെറ്താണെങ്കി രണ്ടെർണട്ക്കും വലുതാണെങ്കി ഒരു നേന്ത്രപ്പഴട്ക്കും ഇന്നട്ടത് മിക്സീല് നല്ലൊം അടിയ്ക്കും മിക്സില് ചെ വെള്ളന്നും ചേർക്കാതെ മിക്സിന്റെ ചെറിയ ജാറില് ഒരു രണ്ട് ഒരു ഗ്രാ ഒരു ചെറ്യെ ഒരു ഗ്രാമ്പൂടും വല്ല്യ ഗ്രാമ്പൂ ആണെങ്കി ഒന്നിടും ചെറുതാണങ്കി രണ്ടെണ്ണം ഇടും ഇങ്ങട്ട് നല്ലെ ഇയാണ്ട് അടിച്ച് ട്ട് ഏഹ് പിന്നെ അത് ഈഹ് ബാറ്ററിക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴി കേക്ക് ആഹ് കേക്ക്ക്ക് ഇത്തിരി സൺഫ്ലവർഓയിൽ ഞാൻ ഒഴിക്കലോണ്ട് പിന്നെ സാതാ മറ്റേ കേക്ക് പോലെ തന്നെ ബാക്കി ഇല്ലല്ലോ അതായത് മുട്ടക്കെ അടിച്ചന്റെ ശേഷാണ് മുട്ടൊക്കെ അടിച്ച് ഫ്ലോർ ഇടുന്നേന്റെ കൊറച്ച് മുന്നെയാണ് ഇതിട്ട് കൊടുക്കാ ഈ ക്യാബ് ഇത് എന്താ പറയാ നമ്മളെ ബനാന ഇട്ടൊടുക്കല്
ബനാന ഇട്ട് കൊടുക്കുന്നു ഉം ഉം
ആ സൺഫ്ലോ ഓറ് ഒഴിച്ചിട്ട്
സൺ
ആ സൺഫ്ലവറോയിലോഴി
ഉം
ച്ചന് ശേഷം ആണ് ബനാന ആ പേസ്റ്റ് ചെയ്ത്ടും എന്നിട്ട് പിന്നെക്ക് ഫ്ലോറി ഇട്ട് കാണ്ട് മിക്സ് ആക്കീട്ട് നല്ല ടേസ്റ്റ് ആണ് കേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് സ്പൂൺ്പൂണോ ഒര് അര സ്പൂണോ അര സ്പൂൺ ആ ആ ഒരു ബനാനന്റെ ടേ ച്ചും ഞാൻ ഒരു ആ പിന്നെ അമ്മളെ
ആഹ്
അതെ അതെ അതെ അതെ മിക്കാറും ആണ് അല്ലാന്ന്ണ്ടെങ്കിൽ ഓവനി കണ്ടില്ലേ ല്ലാന്ന് ണ്ടെങ്കിൽ ഞാന് ഇ നമ്മള് ബിരിയാണിയ പോയിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ടാകാരം
ആഹ് ഹ അപ്പെ ഈ കുക്കറി വെച്
മ് അതെ കുക്കറില്ല നമ്മള് അല്ലല്ല ചെവട്ടിയിൽ വെ വെച്ചിട്ടുണ്ടാക്കും ചെമ്പട്ടിൽ വെച്ചിട്ട്
ആ അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞ
ഇത് ഫ്രൈ പാന്റെ പാത്രം നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലിടും ഉണ്ടാക്കും ഞാാന് ചെറിയ തീയില് കുക്കറിന്റെ വെയിറ്റ് കളയാ എന്നിട്ട് ചെറിയ തീയിൽ ഉണ്ടാക്കാറുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടാവും എന്താണ് കുക്കറിന്റെ അടിയില് ചെരിവ് അലൂമിനിയം കുക്കറിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ
ഉം
അലുമിനിയം കുക്കറിലെ ഉണ്ടാക്കാൻ പാടുള്ളൂട്ടോ
പാടുള്ളൂ
സ്റ്റീലിന്റെ കുക്കറിൽ ഉണ്ടാക്കിയാൽ കിട്ടൂല അടി ഒട്ടിപ്പിടിക്കും അടി കരിയും
കിട്ടില്ല കിട്ടിം ആഹ് ഹാ ഞാൻ അലുമിനിയത്തിനകത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ
അലുമിനിയം കുക്കറാണെങ്കില്
അല്
ചെറിയ സിമ്മിലിട്ടിട്ട് കുക്ക് കുക്ക്ചെയ്തെടുത്താൽ ല് നമ്മക്ക് കൊറച്ച് ചൂടാറീന്റെ ശേഷം ആഹ് അപ്പൊ ചൂടാറി കഴിഞ്ഞന് ശേഷം ഞമ്മള് ദേ വെള്ളത്തിലെറക്കി വെക്കാ ഇ ഈ പാത്രം അതായത് വന്തേന് ശേഷം ശേഷം ഇവിടെ എന്ത് വെള്ളത്തി ഇത്തിരി ചെമ്പട്ടി വെള്ളം ആക്കീട്ട് വെള്ളത്തീ കുക്കറെറക്കി വെക്കുക
ആഹാ ആദ്യം പൊങ്ങി വരും കേക്കായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോ ആദ്യം കേക്കായിട്ട് നല്ല പൊങ്ങി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ താന്നു പോവും
അത് നിങ്ങള് എടക്കെടുത്ത് തുറന്നു നോക്കലില്ലേ അല്ലല്ലല്ല അത് നിങ്ങളെടയ്ക്ക് കുക്കർ തുറന്നു നോക്കുന്നുണ്ടാ ആഹ് എന്നാ പിന്നെ അതീക് വെള്ളം ഇറങ്ങിട്ടാവും
ആ ഹാ ഹാ അത് കഴിഞ് കൊറേ നേരം കഴിയുമ്പ താന്നു പോവും ആ കുറച് സമയം മാത്രം പൊങ്ങിയിരിക്കും
വെള്ളം ഉറ്റിയല്ലേ
അതുകൊണ്ടായിരിക്കും അല്ലെ
അയ് നിങ്ങളൊരു ചെമ്പട്ടി ബിരിയാണി ഒക്കെ വെക്കണ അലൂമിനിയം ചെമ്പട്ടിയില്ലേ
ആഹ് ആഹ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിനാത്താ മെയിനായിട്ട് കുക്കറില ബിരിയാണി മൊത്തം ഇല്ലല്ല
ഒറ്റ ചെമ്പട്ടിം ഇല്ലാത്ത വീടോ ആഹ് അതെ അലുമിനിയത്തിന്റെ
ഉം ആഹ് ഈ ചെമ്പുപോൽത്തെ പാത്രല്ലേ ബേ കടകളിലൊക്കെ ബിരിയാണി ഉണ്ടാക്കി തരുന്നേ
അല്ലട ഫ്രൈ പാനല്ല അല്ലാതെ നമ്മള് മാവൊക്കെ കൊഴക്ക്ണെ ദോശ ക്കൊക്കെ മാവ് കൊഴക്ക്ണെ പാത്രങ്ങളില്ല
ദോശയ്ക്ക് മാവ് കലക്കി വെക്ക്ന്നെ കല അല്ലേ
ആഹ് കലത്തിലോ ആണോ അന്നാ പിന്നെ ഞാൻ നങ്ങനെ ഞാൻ ചെമ്പട്ടി അലൂമിനിയം ചെമ്പട്ടിണ്ട് വടെ വട്ടത്തില്ള്ളെ അതില് ഞാനെന്തെയ്യും തരികല്ലേ ഞമ്മള് ചട്ടിയൊക്കെ എറക്കി വെക്കുന്ന തരിക
ആഹ് ആഹ് ആഹ് എനിക്ക് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ആ സാധനം അ ഈ ചട്ടിയൊക്കെ കേറ്റി വെക്ക്ന്നെ മറയാതിരിക്കാൻ അത് വെച്ച്ട്ട് അതിന്റെ മേളിൽ കേറ്റി വെക്കും
അയ്ൻ്റെ മേല് ഞാനെന്തെയ്യും ഈ പാത്ര ഇത്തിരി ബേറ്ററ് മ എ ടിച്ച്ട്ട് വെക്കും ന്ന്ട്ട് മൂടിട്ട് അയ്ൻ്റെ മോൾല് നമ്മള് മറ്റേ കു കുന്താണില്ലെ കുത്ത്ന് അതായത് ആ വെയിറ്റ്ട്ത്ത് വെക്കും അങ്ങനെണ് ഞാൻ ണ്ടാക്കിന്നത്
ഉണ്ടാകുന്നത് ഹൊ ഹൊ ഹൊ പക്ഷെ ഇതാ അങ്ങൻത്തെ സ് സംഭവം അ അപ്പൊ അന്നേരം ഉം ശെരിക്കും പറഞ്ഞ വെള്ളൊന്നും ഒഴിക്കണ്ട തട്ടില്
ഏയ് ഞാൻ തട്ടില് വെള്ളം ഒഴിക്കലില്ല ഞാ ആഹ് ചെറിയ തീയിലിടും വെള്ളം ഒഴിക്കല് ആദ്യം എന്തെയ്യണം പ്രീഹീറ്റ് ചെയ്യണം ഞമ്മള് ആദ്യം അതായത് ഈ ബാ ബാറ്ററ് ഞമ്മള് ണ്ടാക്കുമ്പോ തെന്നെ അതൊന്ന് കൊർച്ച് കൊർച്ച് ഒരു മേടിയം തീയില് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ
ഞാൻ പറയാട്ടോ പിന്നെ ശെരി ഓക്കെ